ഹലോ ആഹ് ഇനി എന്താ ടോപ്പിക്ക്
ബ്രോ മറ്റേ എൻട്രൻസിന് മറ്റേ ഇതാക്കുമ്പോ അങ്ങനെ എന്തൊക് കൊടുത്തീനെ
ഞാൻന്റെ ആ എൻ്റെ എൻ സി എലിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റൊക്കെ
ആഹ് ആഹ് ആഹ് അല്ലാ ബ്രോക് എൻട്രൻസ് എടുക്ക്മ്പോ മ്മക്ക് എന്തൊക്കെയാ കിട്ടാ അയില്
ഇപ്പോ ഇങ്ങനെ ഓരോ ചോദ്യം ഉണ്ടാവും ഞാനിപ്പോ മെഡിക്കലാണ് കൊടുത്തോണ്ടെ എം ബി ബി എസിന്
ആഹ് ആഹ്
ഉം
അല്ല മറ്റേ എൻട്രൻസ് ൻ്റെ എക്സാമയ്ഞ്ഞാ വേറെ എന്തേലും നോക്ക്ണ്ടോ
ഇല്ല നിങ്ങളെന്താ പരിപാടി
ഞമ്മള് കോളേജ് വെറുതെ കൊടുത്തിട്ടിട്ടുള്ളൂ
ആഹ് ആഹ് അല്ലാ ഹുമാനിറ്റീസ് ഇനി എന്താ ഹുമാനിറ്റ് കോളേജ് കഴിഞ്ഞിട്ട് എന്താ പരിപാടി
കോളേജിന്റെ ഒപ്പം ഓൺലൈൻ കോഴ്സുകൾ എന്തേലുമൊക്കെ നോക്കേണ്ടി വരും
ഉം
അല്ലാതെ നടക്കൂലാന്നാ പറയുന്നത്
ആഹ് ആഹ്
ഓ നമ്മക്ക് ഈ മറ്റേ അന്ന് ഞാ അപ്പ കൊടുത്ത്ട്ട്ക്കണെ ബി കോമ് ബി എക്കണോമിക്സ് ഒക്കെയാണ് പക്ഷെ അത് മാത്രം എടുത്തിട്ട് കാര്യല്ല അതിന്റെ ൻ്റൊപ്പ കോഴ്സ്കള് ഏതേലും എടുക്കേണ്ടിവരും
ആഹ്
എൻട്രൻസ് എവിടെന്നിട്ടാ പഠിക്കണേ ഹോസ്റ്റലിന്നിട്ടാ അല്ലേ വീട്ടിന്നിട്ടാ
ഞാ ഇപ്പ വീട്ടിലാണ് ഇനിയിപ്പോ ഞാനൊരു ഇരുപത്തിഏഴാംതീ ഹോസ്റ്റല് പോവും
അപ്പൊ പിന്നെ കളിയൊക്കെ അവിടെന്ന് കാണാനാ
അപ്പൊ കളിയാണേലൊന്നും നടക്കൂല അപ്പ പത്രത്തില് സ്കോർ നോക്കണ്ടി വരും
ആഹ് ആഹ് ഉം അവിടുന്ന് ഫോണും കൊണ്ടോവാ പറ്റൂലല്ലോ
ഇല്ലില്ല ഫോണൊന്നും പറ്റൂല്ല പിന്ന ടാബ്ണ്ടാവും ടാബില് ടാബില് സ്കോറോക്കാ കളിയാണേല് നടക്കൂല്ലാ
ആഹ് അല്ല മറ്റേ അവിടെ യൂസ് ചെയ്യാൻ പറ്റൂലാ ഫോണൊന്നും
ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലാ ഓലെന്നെ നമ്മക്കൊരു ടാബ് തരും അയില് നമ്മക്ക് വാണെങ്കില് കളിന്റെ ഹൈലൈറ്റ് ഒക്കെ കാണാം
അപ്പൊ കളി ഇരുന്ന് കാണാൻറ്റൂലേ കളി ഇരുന്ന് കാണാൻറ്റൂലാ
കളി നടക്കൂലാ
ആഹ് അല്ല അമ് അപ്പ ഇങ്ങൾക്ക് എത്ര ഫീസ് വന്നെ എൻട്രൻസ് എടുക്കുമ്പോ മൊത്തം
അത് ഒരു ഒന്ന് ഒന്നര ലക്ഷം എന്തായാലും ആവും
ഒന്ന് ഒന്നര ലക്ഷം മെല്ലെ മെല്ലെ കൊടുക്കാ അതാ ഒറ്റ അടിക്ക് കൊട്ത്ത്ക്കാ
ഏഹ് ഗഡുക്കളായിട്ട് കൊടുക്കാണ്
ആഹ് ആഹ് ആഹ് ആഹ് എവിടെ പഠിക്കണെ കോട്ടക്കലോ
ആഹ് അല്ല ആഹ് ഇബടെ ബ്രില്ല്യന്റ്
ബ്രില്യന്റാ അത് എവിടെ സ്ഥല എവിടാ
കോഴിക്കോട് കോഴിക്കോട്
ആഹ് കോഴിക്കോടാണ് ഇന്റെ മൂത്തമ്മാടെ മകളും ഇതേപോലെ പഠിക്കാൻ പോയിക്ക്ണ് ജിയോ അറിയില്ലേ എഞ്ചിനിയറിംഗ്
ആഹ് ആഹ് ജെ ഈ
ആഹ് ജെ ഈ അയ്ന്റെ ഇതിന് പൊയ്ക്കണ അവിടെ നിന്ന് പഠി ഓളുപ്പൊ ഒരു മാസം ഒരു മാസം അല്ല രണ്ടാഴ്ച്ചായി പോയിറ്റ്
ആഹ് ജെ ഈ കാർക്ക് നേരത്തെ തൊടങ്ങുവല്ലോ
ആഹ് ഓൾക്ക് നല്ലോം അത്യാവശ്യം മാർക്ക് ഇണ്ട്ട്ടോ അഞ്ച് എ പ്ലസും ഒരു എ യുആ സയൻസ്
ഉം അഞ്ച് എ പ്ലസും
ഒരു ഏയും ഇംഗ്ലീഷില് ഏയാറ്റാന്ന് തോനുന്നുണ്ട്
ആഹ് ബ്രോക്കെത്രയാ
ഇക്ക് രണ്ട് എ പ്ലസ് ഒരു എ രണ്ട് ബി പ്ലസ് ഒരു ബിയ്
ഓഹ്
ഇങ്ങളെ സ്കൂള് സർട്ടിഫിക്കറ്റ് ഒക്കെ കഴിഞ്ഞോ വിതരണൊക്കെ ടി സി കൊടുക്കലൊക്കെ
ഇല്ല ഞങ്ങക്ക് പിന്നെ ഇപ്പ അവാർഡ് ദാനം കഴിഞ്ഞു അതെന്നെ കയിഞ്ഞിട്ടുള്ളൂ
ആഹ് ഇബടെ നാളെറ്റേ തോന്ണ്ട് സർട്ടിഫിക്കറ്റ് വേടിക്കാൻ ചെല്ലാൻ പറഞ്ഞക്ക്ണ്
ആഹ്
ആഹ് ഇന്നിട്ട് ഇരുവാന്തി പൂ ഇര് ഇരുവാന്തി പോയാ പിന്നെ ഒരു മാസം കഴിഞ്ഞെ വരുള്ളൂ
ആഹ് എടക്കെടക്ക് ലീവ് ആഹ് ഒരു മാസത്തിനൊക്കെ വരുള്ളൂ
ഒരു മാസത്തില് ആഹ് വീട്ടിലാരൊക്കെ ഇണ്ട്?
ന വീട്ടില് ഉമ്മ ഉപ്പ രണ്ടനിയന്മാര് അതന്നെ ബ്രോന്റെ വീട്ടിലോ?
ഇന്റെ വീട്ടില് ഞാനാ മൂത്ത് പിന്നെ രണ്ട് അനിയത്തിയേളാ
ആഹ്
ആഹ് ആഹ് ബ്രോൻ്റെ വീട്ടില് ബ്രോ അല്ലെ മൂത്തേ
ആഹ്
ആഹ് ഏയിജ് എത്രണ്ട് ഇപ്പോ?
ഇൻക്ക്പ്പോ പതിനെട്ടായി
പയിനെട്ടായിട്ടുള്ളൂ
ആഹ് ബ്രോക്ക് പയിനെട്ട് കയിഞ്ഞോ?
പൈനെട്ട് കയ്ഞ് പത്തൊമ്പ ആയി ഏപ്രില് ആണ്ടതി രണ്ടായിരത്തി ഏട്ടാ
ആഹ് ആഹ് രണ്ടായിത്തി ഏട്ടാ
ആഹ് അ എത്ര പ്ലസ് ഉണ്ടായിന്ന്
എനിക്ക് ഫുള്ളാ പ്ലസ ഉണ്ടായിനോ
ആ ഫുള്ള പ്ലസ്
ഉം ഉം ഉം
ആ എന്നിട്ട് ഈ എൻട്രൻസ് കഴിഞ്ഞാല് വേറെ എന്തേങ്കിലും പ്ലൻ ഉണ്ടോ
പ്ലാണ്ടോ എ ദിവസ കിട്ടീട്ട് വേറെ പ്ലാനൊന്നുല്ല ഇതന്നെ
നമ്മളിപ്പോ എൻട്രൻസിൽ പാസ ആയ നമുക്ക് കോളേജിൽ കിട്ടുകയ്യാ
എൻട്രൻസില് പാസ് ആയല് ആ മെഡിക്കൽ കോളേജില് കിട്ടും
അത് ഫ്രീ ആവാ അ്യ്യാ ഫ്രീ ആയിട്ടിട്ട്യ്യ
ആഹ് ഫ്രീ ആയിട്ടന്നെ പക്ഷേ ചെറിയ ഫീസള്ളു അഞ്ചു കൊല്ലത്തിന് അയ്യായിരം രുപ്യ ടോട്ടൽ എല്ലും ക്കൂടി
അഹ് എൻട്രൻസ് ചെയതാര ഡോക്ടർ ആവ പടി
ആഹ് ആഹ് ആ എൻട്രൻസ് കിട്ടണം ഇന്നാലേ ഡോക്ടറ ആവാൻ പഠിച്ചാൻ പറ്റുള്ളൂ
ഇല്ല പിന്ന പൈസ ഉള്ളടത്താണങ്കി കുഴപ്പല്ലല്ലെ പൈസ ഉള്ള വീട്ടി ലാണെങ്കി
ഏഹ്
പൈസ ഉള്ള വീട്ട്കാർാണെങ്കി കുഴപ്പല്ലല്ലെ പൈ കൊടുത്ത്ട്ട് പഠപ്പിക്കല്ലേ
ആഹ് അതാണ് ഓർക്ക് നമ്മക്കാ പറ്റില്ലല്ലോ
ആഹ്
അപ്പൊ ഈ ഇതിന്റെ ഫീസ് തന്നെ ഭയങ്കര ഇതില്ല കൊടുക്കണ്ടന്നെ
ആഹ് അവിടെ ഇപ്പൊ എന്റെ മുത്തന്മാന്റെ മകളൊക്കെ സ്വിച്ച് ഫോണായിട്ട് കഴിക്കണ നോക്കിയടെ ഇടക്ക് വിളിക്കാ
ആഹ് അതന്നെ ഞാന് ഞങ്ങള് അങ്ങനത്തെ മൊബൈലെ കൊണ്ടോവാൻ പറ്റത്തോള്ളൂ
ഉം
അവിടെ അവിടെ പഠിക്കണ്ടേ
ഏഹ്
അവടെ മൂത്തമാറ്റ മോളെ എവിടെ പഠിക്കണ്ടേ
കോട്ടക്കൽ കോട്ടക്കൽ കോട്ടക്കൽ എവിടെന്നും ചോയ്ച്ചിട്ടൊന്നുല്ല കോട്ടക്കൽ ആണ്‌ പറഞ്ഞിട്ടോള്ളു അത് കറക്റ്റ് അറിയില്ല ട്ടോ
ആഹ്‌
കോട്ടക്കല പഠിക്കണറഞ്ഞ് പോവാനും പറയണ് ഭയകര സങ്കടം ഉണ്ട് പോകുമ്പോ
ഉം അഹ്‌ ഹോംസിക്കായ ആൾക്കാർക്കെ നമുക്ക്ന്നെ നമുക്ക് പിന്നെ ആ കുഴപ്പല്ല മുറ്റത്ത് കൊറേ മാറുണ്ടേയ്ര്ന്ന്,
ആഹ് അല്ല എന്നിട്ട് ഇനി ഇപ്പൊ അവിടെ പോയ കളി കാണാനൊന്നും പറ്റൂലല്ലേ
ച്ചയാ ഇതിനെ കണ്ടന്റെ മറ്റേ പത്ര പത്രത്ത കൂടെ കാണാൻ മെല്ലെ
അങ്ങനെ ഒരു ഡാർക്ക്ണ്ട്ലെ.
എല്ലാർക്ക്ണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ മര്യായക്ക് എല്ലാ കളി ഇരുന്ന് കാന്ണ്ട്.
ഹൈത്തിറ കളിയാണോ അന്റയോ?
ആഹ്‌ ഏത് പത്തൊമ്പാന്തിള്ളഅല്ലേ?
ആഹ്
ആഹ് അത് കാണും ക്ക് ഇരുവത്തേഴാന്തി വരെ ഫ്രീയാ.
ഇരുവത്തിഏഴാംന്തി വരേ അപ്പത്തിന്ക്കൊ പ്രീകൊർട്ട്ർ കയ്ഞ്ഞുട്ടുണ്ടാവുലെ അല്ലാ കൊട്ട്ർ എത്തീട്ടുണ്ടാവൂലലേ.
കോട്ട്ർ തൊടങ്ണ്ടാവുള്ളൂ.
ആഹ്‌ ഇരുവത്തിയേഴാംന്തീന്നല്ലേ പർഞ്ഞേ?
ആഹ്‌
ഇരത്തിഏഴാംന്തി ഇരുവത്തേഏഴാന്തി പ്പൊ ഏതാ ലാസ്റ്റ് കളീ? ഇരുപത്തിയേഴ് മൊറോ കൊനെ ഇരുവത്തിഏഴാംന്തി രാ എന്ന രാവിലെ പോവാ?
ആഹ് ഞാൻ രാവിലേ പോവും.
അന്ന് രാ അന്ന് ഇരുവത്താറാന്തി രാത്രി നൊറോ നോർവിം ഫ്രൻസും കളിണ്ട് അത് അടിപൊളി കളിയ്ക്കാരം.
ഹൌ ഇന്റ മോനെ ആ
നോർവിം ഫ്രാൻസും അന്ന് പിന്നെ ഉർഗിയും സ്പെയിനും കളിണ്ട് രാവിലെ അഞ്ചരക്ക്.
ഉം ഉർഗ് പക്ഷ ഇപ്പ പ്പ ടീമ് പോരാ ഇപ്പള്ളാ ടീമേയ്.
ഔ അന്ന് രണ്ട് കളിയാവ് മറ്റേ സ്പെയിനേ സമനിലയാക്കിയ ഒരു സൗദ്യാഅറേബ്യം പിന്നെ ഉർഗയും സ്പെയിനും. അഞ്ചരക്കന്നെ രണ്ട്
ആഹ്
കോട്ട്റ് കൊട്ട്റ് തൊടങ്ണ് റൗണ്ട് ഓഫ് തേർട്ടിറ്റു തൊടങ്ണ് മറ്റേ ഇരുപത്തൊൻമ്പത് ജൂണ് മൺഡേ.
ആഹ്‌ അപ്പൊ അതായത് അതൊന്നും നടക്കൂല ഗ്രൂപ്പ് സ്റ്റേജ് കണ്ട് ങ്ങാണ്ട് പോണ്ടിരും. പിന്നെ പത്രം വന്നാ പത്രത്തിന്റെ സ്കോറോക്കണ്ടി വരും വേറെന്തും നടക്കൂലാ.
ആഹ് അതെന്നെ കാണാ ഒള്ളൂ പന്ത്രണ്ടര്ക്കെന്നെ അയ്ല് കളി കാണാനൊള്ളൂ.
അല്ല പിന്നെ ഞങ്ങളേ കയ്യില് ടാബ്ണ്ടല്ലോ ടാബില് അവടെ വൈഫൈോയൊ അവടെ ഫ്രീ ആണ് അപ്പോ അയ്ലെറ്റ് സ്കോർ നോക്കും അയ്ലെ ഹൈലൈറ്റ് എറ്റയാ കാണും ചെയ്യും.
ആഹ്‌ ആഹ് അയ്ലെ എടക്ക് ണ്ടാവുള്ളൂ. ഫൈനലീ ഇരുപത് ജൂലൈ പന്ത്രണ്ടരേക്ക്ലെ.
ഉം. എന്താലും ബ്രസീലൊന്ന് കപ്പ് പൊന്തിച്ക ഒന്ന് കേയ്ക്കാനേയ് സൈയ്ജൂന്റെ സൈജു ദാമോന്തരന്റെ ത് കണ്ടീരുോ ത് കമന്ററി കണ്ടീലേയ്നൊ?
ആഹ്‌ ആമസോൺ കാടുകളിൽ ആതല്ലേ.
ആഹ് ആഹ്.
അത് സീ കമ്മൻഡ്രിയാ.
ഔ സീനായി.
ആ കമഡ്രി സീനാ. ആഹ് മ മറ്റേ വീട്ടിലുള്ളോരൊന്നും ടീമില്ലാ?
ടീമില്ലാ. പിന്നെ അങ്ങനൊന്നുല്ല്യാ.
ആ എമ്പാപ്പടെ ഗോളി
ഔ അടി അടിപൊളിയാണ്
അല്ല ന്ന്ട്ട് ഞ്ഞിപ്പോ മറ്റേ ഐ ടിെ പ്ലേയേഴ്സ് ഒക്കെ അത്യാവശ്യം ണ്ട്ന്ന പറയ്ണല്ലാരും
നോക്കാം അതന്നെ പറയാൻ പറ്റൊള്ളു
ഉം ഹൈ ചിലപ്പോ സമനിലന്ന് പുടിചാള്ള അവസ്ഥന്നാലോയിച്ചോക് ന്റെമ്മേ
കയ്ഞ്ഞു
പിന്നെ ബ്രസീൽ കേറൂല്ല പിന്നെ സ്കോട്ലാൻഡ് ജയിച് കാര്യല്ലാ മൊറോക്കോ ചെലപ്പം സ്കോട്ട്ലൻ സ്കോ്ലൻഡ ജയിക്കും ചെയ്യും മൊറോക്കോ
ആഹ്
ഉം ന്നാ ബ്രോ ആയിക്കോട്ടെ ന്നാ
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യു